വെടെ സുഹൃ
പറയാ മുത്തേ
എന്തൊക്കെ സുഹൃത്തിന്റെ എന്തൊക്കെ വിശേഷം
പ്പെന്താ അങ്ങനെ പോകുന്നു
സുഹൃത്തിനെന്തൊക്കെ പരീക്ഷകളൊക്കെണ്ട്ന്ന് പറയുന്ന്കേട്ടല്ലോ എന്തായി പരീക്ഷകളൊക്കെ കഴിഞ്ഞോ?
അതെ പരീക്ഷകള് ഫുള്ളും മുയ് വനായി കയിഞ്ഞിട്ടില്ല ഒരു പരീക്ഷ കൂടി ബാക്കിയുണ്ട്
ആ അതെലേ ആ ഈ പരീക്ഷകൾ നടത്തുന്നതിനെ പറ്റി എന്താണ് സുഹൃത്തിന് അഭിപ്രായം മുതൽ പരീക്ഷകള് പ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു പരീക്ഷയുടെ ആവശ്യണ്ടോ കുട്ടികള് പഠിച്ചോ പഠിച്ചിലേ ന്നൊക്കെ അറിയാനൊക്കെ
അതിനെ കുറിച്ച് ചർച്ച ചെയ്യാണെങ്കില് പരീക്ഷന്റെ ആവശ്യണ്ടോ ചോയിച്ചാല് ആവശ്യണ്ട്. ന്നാ ഇല്ലേ ചോയിച്ചാ ഇല്ലാന്ന്. ഇതൊരു അവസ്ഥയാ
ആ അങ്ങൻത്തൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ള ഒരവസ്ഥയിലാണ്ലേ?.
പരീക്ഷ കൂടി ഇല്ലെങ്കില് കുട്ടികള് തീരെ പഠിക്കാത്ത ഒരവസ്ഥ വരുന്നാണ് എൻ്റെ ഒരു അഭി പ്രായം.
പക്ഷെ ഇപ്പള് ത്തൊരു കാലഘട്ടത്തില് കുട്ടികളൊക്കെ എന്താണ് പരിഷ വേ ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു പ്രവണത ക്ക് അങ്ങൻത്തൊരു പ്രവണത ഉണ്ടോന്ന് ഞാന് സംശയിച്ചു പോവാണ്.
അത് അത്ണ്ട് തീർച്ചയായിട്ടും. പരീക്ഷക്ക് മാത്രം പരീക്ഷ കാത്തു നിക്കാണ്.
അതെ അതെ
അയിന്റെ മുമ്പൊന്നും പഠിക്കിണില്ല.
അതെതെ കുട്ടികള് വേറ് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടീട്ട് മാത്രം പഠിക്ക കും പരീക്ഷളാപെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്ക അങ്ങനെ കുട്ടികൾക്കൊരു കാര്യബോധം ഇല്ലാത്തൊരു അവസ്ഥയാണിന്നെനിക്ക് തോന്നും കാരണം ആ വിഷയ ത്തില് ഓൽക്കൊരു ധാരണില്ല.
അതെ എന്റെ ഹ് ഒരു അഭിപ്രായത്തില് തോന്ന്ണത് ഈ പരീക്ഷ പാ ഹ് എന്താ ഒരു കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇൽ എന്നുള്ളത് വളരെ ഇന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യാണ്?.
അതെതെ തീർച്ചയായും.
ഞമ്മള പയെ കാലത്തൊക്കെ പരീക്ഷ റഞ്ഞാല് എന്താ അയിന്റെ മുമ്പും. പരീക്ഷ കാലഘട്ടത്തിൽ മാത്രല്ല പരീക്ഷ കാണ ക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്.
ത് തീർച്ചയായും താങ്കളോട് പറയുന്നത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കാണ്.
ഉം ഞങ്ങള്പ്പൊ എത്ര പരീക്ഷകള് നേരിട്ടിട്ടുണ്ടാവും.
ഞാനിപ്പൊന്റെ ജീവിതത്തില് ഒരുപാട് പരീക്ഷകള് ഞാന് എഴുതി നമ്മള് എൽ കെ ജി മുതല് നമ്മള് പരീക്ഷ കളോട് പരീക്ഷ തന്നേണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആഹ് പരീക്ഷകൾ കൊണ്ടൊന്നും ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കണോ ചോദിച്ചാലും ഉണ്ടായി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യുക്യാബില് നമ്മൾ പരീക്ഷക്ക് മാത്രം വേണ്ടി പഠിക്കുക അത് കഴിഞ്ഞാല് പരീക്ഷ കഴിഞ്ഞാല് ആഹ് ഒരു പരീക്ഷയുടെ ഫലം വരലോടു കൂടി നമ്മളൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥ സ്ഥാണ് ഉണ്ടാവുന്നത്. പിന്നീട് നമ്മള് ആഹ് വിഷയത്തി നമ്മൾക്ക് നോക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അടുത്ത പരീക്ഷ ആകുമ്പോഴാണ്.